ഓ
ഹലോ കേക്കാവോ
കേക്കാം കേക്കാം
ഉം എന്തക്കെണ്ട് വിശേഷങ്ങൾ
ഓ എന്ത് വിശേഷം
മഴണ്ടോ
മഴയൊക്കെ ണ്ടോ ഇല്ലേ ഇവിടെ നല്ല വെയില്
ഓ ഇവ്ടെയും നല്ല വൈട്
ഉം
മഴൊന്നുല്ല ടി വി കാണിക്കുന്നുണ്ടോ വയനാട്ടില് മണ്ണിടിച്ചിൽ
എവിടെ
വയനാട്ടിലാ
കണ്ടില്ല ഞാൻ ജോലി സ്ഥലത്ത അതുകൊണ്ട് ടി വി നോക്കാനുള്ള ടൈം ഇല്ല ഓഫീസിലാ
ഫേസ്ബുക്കിനകത് അങ്ങനെ കടപ്പുണ്ട് ആഹ ടി വിൽ മണ്ണിട്ടിച്ചില് വയനാട്ടില് മണ്ണിട്ടിച്ചില്
അന്നെ മഴയത്ത് ഉണ്ടായതാന്നോ
ആഹ് ഇന്ന് ഉണ്ടായതാ രണ്ടും പേരങ്ങണ്ട് മരിച്ച് അയിന്റെ അടിൽ ഇനി ആൾക്കാരുണ്ടെന്നൊക്കെ പറയിന്ന തരത്തില്
വീടുണ്ടോ വീടുണ്ടോ
വീട്ണ്ടോ ഞാൻ നല്ലപോലെ കണ്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് വേണ്ടതേള്ളു രണ്ടു പേര് മരിച്ചു ആ വീടുള്ള സ്ഥല ആഹ വീടുള്ള സ്ഥല
ആഹ ഒക്കെ വയനാട് ഉരുൾപൊട്ടലല്ലല്ലോ മണ്ണടിച്ചിലണോ ആയി ശ്
പിന്നെ
കൊച്ചുങ്ങളെ സൗണ്ടൊക്കെ കേക്കുന്നു
ഉം കുഞ്ഞ് ഒറങ്ങാൻ കിടന്നതാ കാര്യം പറഞ്ഞ് പറഞ്ഞ് ഇറന്ന് ഉറങ്ങിക്കോളൂനി
ആഹ ഹാ ഹാ ഹാ പഠിക്കാനൊന്നും പോവത്തില്ലേ
പഠിക്കാന് ഇന്ന് പോയിട്ടില്ല ചെറിയ ചൂടുണ്ടായൊണ്ട് വിട്ടില്ല
ആഹ
ഇപ്പൊ ചൂടൊന്നുംല്ല
ഏ
ഇപ്പം ചൂടൊന്നുല്ല ചൂടൊക്കെ പോയി ആ ആഹ അവൻ ഒരു ചെറിയ ചൂട് വല്ല കൊണ്ട് അന്നേര പിന്നെ വിട്ടില്ല മരുന്നൊന്നും കൊടുത്തില്ല തന്നെയങ്ങ് മാറി ചൂടൊക്കെ
ആഹ കാലാവസ്ഥ ചേഞ്ച് ആവുന്നതിന്റെ ആയിരിക്കും അത്
ആയിരിക്കും നിങ്ങളെ മക്കളൊക്കെ പഠിക്കാൻ പോയോ
ആഹ അവര് പഠിക്കാൻ പോയി
ഉം എന്താകും പുള്ളാർക്ക് കൊടുക്കാ കഴിക്കന് എന്ത്‌ കൊടുത്ത് വിട്ട്
ആഹ കഴിക്കാന് അവര് ചോറുകൊണ്ടോവും
ഉം ചോറിന് കറിയൊക്കെ എന്തുവാ
കറിയൊക്കെ ഇന്ന് ചമ്മന്തി തോരനും ഒക്കെയൊള്ളായിരുന്ന് ഇന്നത്തെ ചോറ് പ്രത്യേയിച്ചൊന്നും അങ്ങനെ എന്നും ഉണ്ടാക്കിയല്ല മീനൊ ഇല്ലായിര്ന്
മീനൊക്കെ കിട്ടൊ കിട്ടാൻ പാടാന്നോ
മീനൊക്കെ കിട്ടും വൈട്ട് വൈകുന്നേരങ്ങളിലൊക്കെ മീൻ കിട്ടും ഞായറാഴ്ചസൊക്കെ ചന്തയുണ്ട് ഞായറാഴ്ച ആഹ് പിന്നെ എല്ലാ ദിവസകങ്ങളിൽ മീൻ വൈകുന്നേരത്തൊക്കെ കിട്ടും
കിട്ടോ ഉം
ഇങ്ങളെ അവിടൊക്കെ എങ്ങനെ നിങ്ങളവിടൊക്കെ കിട്ടോ
ആഹ് ഇവിടെക്കാ മീൻതി
വൈബ്രേഷൻ വരുന്ന എന്ത്വാ
എന്റെ ഫോണിലാന്നോ എനി എന്റേന്നട് തോന്നോ
ഏഹ് എനിക്ക് ഈ കോള് വിളിക്കുന്ന സമയത്ത് വൈബ്രേഷൻ അടിക്കാറുണ്ടാവാ ഇതെന്താണെന്ന്റിയില്ല
ഓഹ് ഓഹ് ഇതിനകത്ത് ഇല്ല അങ്ങനെ
ഇല്ല ലേ എനിക്ക് വരാറില്ല
ഇല്ല
ഷെ എനിക്ക് ഗ്ലോ വരുന്നുണ്ടോ ഷെ
ആഹ്
ആഹ്
ഇങ്ങളെ വീട്ടിൽ കൃഷിയൊക്കെ ഉണ്ടോ
കൃഷിയൊന്നുല്ല
ഉം
കൃഷികള് ഇനി നടണം ചെയ്യണം
ഓഹ് നിങ്ങളാണാ ചെയ്യുന്നതൊക്കെ
ഞങ്ങൾക്ക് ഇന്നൊരു ചാക്കാലയുണ്ടട്ടോ
ഓഹ്
കാളയായന്റെ അടക്ക അങ്ങനെ ഒരു വല്ലിമി ച്ചി മരിച്ചുപോയി അത് നാളെയാ അടക്കം
അന്താ മക്കള് ആരേലും വരാനുണ്ടോ
ആഹ് ഉണ്ട് ഒരണ്ണം ഗൾഫിലാ അണ്ണം വന്നല്ലേ നാളെ എത്തത്തോളൂ ആണ് നാളെ എത്തത്തോളൂ നാളെ മൂന്ന് മണിക്ക അടക്കാട്ടോ ഉം
പ്രായഉള്ളവരായിരിക്യും
ആഹ് അതെ പ്രായ ഉണ്ട്
ഇപ്പ നിങ്ങക്ക് അങ്ങോട്ട് പോണായിരിക്കല്ലോ
ഞാൻ പോ രാവിലെ വന്ന് പോ അവിടൊക്കെ പിള്ളേർട്ടിട്ട് ഞാൻ അവിടൊന്ന് വി ട്ടിക്ക് പോയിട്ടാ പോരുന്നെ ഇന്ന് വൈകിട്ടേന് ചെല്ലുമ്പ കേറാൻ പറ്റി കാരണം ഇല്ലെങ്കിൻ നാളെ ഇനി പോണം എനിക്ക് നാളെ ഇനി ഉച്ചയായുമ്പോഴത്തേക്ക് ഇവിടന്ന് ഈ സമയൊക്കെ ആകുമ്പത്തെക്ക് ഈ സമയില്ല അയിനുമ്പേ പോണം ഉച്ചവരെ ഇന്നിട്ട് കഴിഞ്ഞിട്ട് കൊളുത്തിട്ട് പോവ്ന്നരിതി
വീടിയൊ അടുത്താന്നോ
ആഹ് വീട്ടിനടുത്ത് തന്നെ
ഓഹ് ഓഹ്
മ്
പിന്നെ വേറെന്തെക്കെ ഇണ്ട്? ഉച്ചക്ക് എന്താ കഴിച്ചേ? ഉം
ഏഹ്
ഷ്
ചോറ്
എന്ത് കറിയ?
കറി എങ്ങും ഒന്നു ഇല്ലായിരുന്നു ഇന്ന്
അഹ് എന്ത്
ചമ്മന്തി ഒക്കെ ഇള്ളാര്ന്നു. ചമ്മന്തി തോരനും ഒക്കെ ഉള്ളായിരുന്നു കഴിക്കാനൊക്കെ അല്ലേ സമയം കഴിഞ്ഞ് ഇന്ന് കഴിച്ചപ്പ, കഴിക്കാൻ ഒര് ഇതുല്ലായിര്ന്നു.
അതെന്തു പറ്റി
ബില്ലില് അടിച്ച് അത് ഈവെ ഇച്ചിരി പ്രശ്നായി അഹ് ബില്ല് അടിച്ച് കറക്റ്റ് ഈവെ എടുത്തതിനകത്ത് വണ്ടി നമ്പര് മാറിപ്പോയി അത് പിന്നെ ചെയ്ഞ്ച് ചെയ്യാനും വെഹിക്കിള് മാറ്റി നൂലാമാല പിടി ച്ച ജോലിയ ഇൻക്ക് തലവേദന എന്തെങ്കിലു ഒന്ന് തെറ്റി കഴിഞ്ഞ് ഒരു കുര്ക്ക
കൊതുക്
ഭയങ്കര കുരുക്കാന്ന് കൊതുകല്ല
അതല്ല ഞാന് കൊത്കെന്ന് ഇവിടെ ഉച്ച ആയപ്പോഴും കൊതുക് ഇതാ അവിടെക്കെ അവിടെക്കെ കൊതുവുണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട് അവിടെന്നു ഉച്ചക്കൊന്നു ഇല്ല ഇവിടെ വൈനേരങ്ങളികാവുമ്പോഴു ഈ സമയത്തൊന്നും കൊഴ് കൊതുകൊന്നില്ല ദാണ്ടേ
ആഹ് ഇവിടെ കൊതുക്
ഒര് മൂന്ന് മണി നാല് മണി തൊട്ട് ഇത് കൊതുക് സ്റ്റാർട്ട് യ്യാൻ തൊടങ്ങും
ആഹ്
ഉം
നല്ലോം കൊത്ക്
ഏഹ്
പിന്നെ പിന്നെ വേറെന്ത്‌ണ്ട്
വേറെന്ത്‌വാ വേറെ ഇങ്ങനെയൊക്കെ അങ്ങ് പോവുവ
നാളെ പാ നാളെ പ്രൈവറ്റ് ബസ്സ്‌ പണി മുടക്കാണല്ലോ
ആഹ് മറ്റേ ഇതിന്റെ ആയിരിക്കും പ്രിയദർശിനിടെ
അതിന്റെയ അവർക്ക് ഒ
അതിന്റെടി ഇനി അവർക്ക് ഓട്ടോ അതിന് ഇപ്പന്താ ഞങ്ങള ഇവിടെയെക്കെ പക്ഷെ പ്രൈവറ്റ് ബസ് ഓടുന്നുണ്ട്.
ഈ സിറ്റിയിലോട്ട് സിറ്റിയിലോട്ട് ഓടുന്ന ബെസ്സ്കൾ ക്കെ കൊഴപ്പങ്ങളൊള്ളൂ നിങ് ഉം ചെല ഭാഗത്തോട്ടൊക്കെ പ്രൈവറ്റ് ബസ്സ്ള് മാത്രേ ഒള്ളൂ അവിടെക്കെ ഈ ഇതില്ല എന്താ ട്രാൻസ്പോർട്ട് ഇല്ല ഞങ്ങള ഭാഗത്ത് ട്രാൻസ്പോർട്ടും ഉണ്ട് ഏഹ് ഇതുണ്ട് പ്രൈവറ്റു ഉണ്ട് അത് ഓരോന്നിനു ഓരോ സമയം അന്നേര ഇവിടെ പിന്നെ ആൾക്കാര് നോക്കിയിരിക്കത്തില്ലല്ലോ ട്രാൻസ്പോർട്ട് കിട്ടാൻ വേണ്ടി മാ ത്രം നോക്കിയിരിക്കുന്നല്ല പ്രൈവറ്റ് ഇവിടെ കൂടുതലൽ ഓടുന്നെ ഇവിടൊക്കെ കുഴപ്പമില്ല പക്ഷെ സിറ്റില് ഓടുന്നവർക്ക് പാടാ അവിടെ ഉള്ള സിറ്റിൽ ഓടുന്ന ബസ്സുകളക്കന്ന് പറഞ്ഞാൽ അവര് ട്രാൻസ്പോർട്ട് ഓഫി
ഓ
കാരണം ഒത്തിരിയും വരും അല്ലാ ഉള്ളർക്കു വലിയ പ്രശ്നം ഇല്ലാ
പ്രശ്നല്ല
ഗ്രാമപ്രദേശങ്ങള് നമ്മള ഇവിടെ പ്രശ്നമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നും വണ്ടിക്കാരോട് ചോദിക്കണം
പ്രൈവറ്റു ബസുകാർക്കൊക്കെ ഇപ്പോ അടി കിട്ടിക്കൊണ്ടിരിക്കയല്ലേ പ്രൈവറ്റു ബസുകാരൊക്കെ പറയുന്നത് ഇനീപ്പം എന്തു ചെയ്യാന എങ്ങനെ അവരുടെ ഒരു തൊഴിൽ മാർഗ്ഗം അല്ലിയോ അത് അവർക്കും കുട്ടിയും കുടുംബം ഒക്കെ ഉള്ളോരല്ലേ വേണ്ടവർക്ക് ഇപ്പ വരുമാനമൊന്നും ഇല്ലാതെ ഈ ബസൊക്കെ കുറവായിരുന്നു
ബസ്സ് കുറവല്ലേ ഞാനിങ്ങനെ റോഡിൽ അങ്ങോട്ടന്ന് ആഹ് എറങ്ങാറില്ല എറങ്ങിയിട്ടില്ല
ഇവിഴത്തെ വെരെ വന്നല്ലേ ഞാൻ ട്രാൻസ്പോർട്ടിനകത്ത് വന്നതൊക്കെ ഒരു പ്രൈവറ്റ് ബസ് പോലും കണ്ടില്ല അവിടെന്ന് ഇങ്ങ വരെ
ആഹ്
ചിലത്തക്കെ പ്രൈവറ്റ് ബസ്സൊക്കെ സൈഡിൽ ഒതുക്കിയിട്ടേക്ക ഒതുക്കിയിട്ടേക്ക അല്ലാതെ ആഹ് പ്രൈവറ്റ് ബസ്സള് അല്ലാതെ ഒന്നും ഇല്ല മറ്റേനകത്ത എന്തൊരു തിരക്ക വരുന്നവരൊക്കെ ഉം ചാടിക്കേറുവ ഞാനാണെങ്കിൽ ബസ് സ്റ്റോപ്പിൽേക്കാന്നരട്ടേ ആഹ് കുഞ്ഞിനെയ കൊണ്ടാ പോയതേട്ടോ അവര് പ്രിയദർശിനി കിട്ടു ആണെങ്കിൽ അതിനകത്ത് കേരമാണ് വിചാരിച്ചു ആദ്യ ഒരു ബസ് വന്നു അതിനകത്ത് ഭയങ്കര തിരക്ക് കേറാൻ പറ്റുന്നില്ല ഞാൻ കയറിയില്ല ഞാൻ എനിക്ക് പ്രൈവറ്റ് വരുവാണെന്ന് ഞാൻ അത് കയറാന്ന് അന്നേരം എന്റെ അടുത്ത് ഈ ബസ്സ് വരുന്നതിന് മുമ്പ് ഞാൻ ചെന്ന നിന്നപ്പയെ അവര് ഒരു ഒരു സ്ത്രീ എന്നോട് ചോ നമ്മുടെ ബസ് വന്നായിരുന്നോ എന്ന് അവര് എന്നോട് ചോദിക്കുന്നത് എന്തുവാ നമ്മുടെ ബസ് വന്നോന്ന് പ്രിയദർശിനി വസ് പറയാ നമ്മടെ ബസ്സ്‌ വന്നോത്
ആഹ് ആഹ്
ആഹ് ഒരുനാത്ത് തെള്ളിനകത്ത് കറിയങ് പോയി
ആഹ് ആഹ് ആരാവരില്ലേ അവര് തെള്ളിനകത്ത് കേറി പോയില്ലേ ആഹ് ശരി എവിടെ വേറെ എവിടെ വേണേലും പോവാം പൈസ എടുക്കണ്ട ക്യാഷ് എടുക്കണ്ട എനിക്ക് ഒന്ന് പോണന്നുണ്ട്
ആഹ് ഒന്ന് കറി പോവഞ്ഞേ എന്ത്
ഉം
പിന്നെ രണ്ട് രണ്ടാമത് വ രണ്ടാമത് വന്ന ബസ്സിനകത്ത് തെള്ളു കുറവായിരുന്നു പിന്നെ ഞാൻ അതിനകത്ത് കയറി
ആഹ് ആഹ് ആഹ്
ശരി ഞാ പിന്നെ വിളിക്ക
ശരി ശരി